എന്താ ചെയ്യണെ
ഞാൻ ഭക്ഷണം കഴിച്ചിട്ടി ഇരിക്കുന്നു
അതെ
ആ
പിന്നെ ഞാനത് ഊണ് കഴിച്ചിട്ടിരിക്ക. അപ്പ ങ്ങനെ വെറക്കങ്ങനെ നേരം പോണില്ല അപ്പ അങ്ങനെ ഫോൺ വിളിച്ചതാ
ആ
പിന്നെന്താ വൈകീട്ട് എന്താ പരിപാടി ചായ എന്തെലും സ്നാക്സ്
ആഹ്, ആഹ് സ്നാക്സ് ഉണ്ടാക്കി പ്പം
അതെ
ഉം
പിന്നെ പുറത്തേക്കൊന്നും പോയില്ലേ
പോയില്ല ഇന്നും മഴയില്ലേ ഇപ്പൊ പുറത്തേക്കൊന്നും പോയില്ല.
ആ അതെ ഇപ്പൊ രണ്ടു സായിട്ട് മഴയല്ലെ നല്ലെ
ഉം, നല്ല മഴയ ഇന്നലെ കൊഴപ്പില്ലായിരുന്നു, പക്ഷെ ഇന്ന് നല്ല മഴയാ.
ആഹ് ഇന്നലെ മഴ ഇണ്ട്, ഇന്നലെ ഇവിടെക്കെ നല്ല മഴ ഉണ്ടായിരുന്നു.
ഉം, ഇവിടെ അധികം ഇണ്ടായിരുന്നില്ല ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു.
അതെ ഉം
അ
പിന്നെ ഇപ്പ പെയ്യുന്നുണ്ടോ മഴ മഴ പെയ്യ്ണ്ടൊ
മഴയിണ്ട് മഴ എടക്ക് പെയ്യും പിന്നെ കുറയും അങ്ങനെയൊക്കെ വെച്ചിരിക്കണ്ട്
അതെ പിന്നെ പിന്നെന്താ എന്താ ജോലിക്ക് എന്തിനെലു പോണുണ്ടാ?
ഇല്ല ഞാനിപ്പ ഒരു കോഴ്സ് ചെയ്യ്ണ്ട്. ആ അത് അക്കൗണ്ടിങ്ങിന്റെ ഒരു കോഴ്സ്.
അതെ എങ്ങനെ കഴിയാറായോ.
ഇല്യ കുറച്ചും കൂടി ഉണ്ട് എക്സാം ഒന്നും കഴിഞ്ഞില്ല.
അതെ അപ്പൊ അവര് അവിടെ തന്നെ അവിടെ തന്നെയാണ് എക്സാം ഒക്കെ.
ആ അത് ന്നെ അത്‌ ന്നെ
ആ
ഉം
മെയ് ശരി പിന്നെ പിന്നെന്താ കുട്ടികള്
ആ ഒരാളുണ്ട് സ്കൂള് പോർക്കണോ ഉം യു കെ ജി.
യു കെ ജി ലാ
ഉം കുട്ടികൾ ഉണ്ടാ
ഉം ഒരാളുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞു
അതെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് അച്ഛനമ്മി പിന്നെ കുട്ടിയുണ്ട്
ആതെ
പിന്നെ പിന്നെന്താ എങ്ങനെയാ പിന്നെ ആ പുറത്തേക്ക് എന്ത്‌നേം സാനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ പോവാറില്ലേ?
ആ അതിനൊക്കെ പോവലുണ്ട്.
അതെ
ഞാൻ ഞ്ഞി ഞാാനന്നെ പോക്ക്.
അതെ അൈശരി അപ്പൊ വീട്ടില് വീട്ടില് പിന്നെ
വീട്ടില് അമ്മ അമ്മയും അനിയത്തിയും അച്ഛനും.
ആഹ്
പിന്നെ അച്ഛൻ ഇവിടെണ്ടോ വീട്ടിൽ വീട്ടിലുണ്ടോ
ഇല്ല ഇല്ല പുറത്താണ് ആഹ
ഉം പിന്നെ
അനിയത്തി എറണാകുളത്താണ്
അനിയത്തി എന്താ ചെയ്യണ അവിടെ?
ഒരു ഐട്ടിയില് വർക്ക് ചെയ്യ ഐട്ടി കമ്പനിൽ.
ഐ ട്ടി കമ്പനീലാ?
ഉം ഉം
അ ശരി അവിടെ അപ്പൊ എത്ര അപ്പൊ കേറിയിട്ട്
ഓ രണ്ടു കൊല്ലം കഴിഞ്ഞു
അതെ അവിടെന്താ അവിടെന്തായിട്ട്
അത് ഡെവലപ്പർ ആയിട്ട്. ഈ അഡ്വെർടൈസ്മെന്റ് കമ്പനി പരസ്യ കമ്പനിയില്
ആ അത് ശരിയാ അപ്പൊ ങ്ങനെ പഠി അവിടെ പഠിച്ച കോഴ്സ് തന്നെയണ കിട്ടിയേക്കണേ
ആ ആ അത് കോഴ്സ് പഠിച്ചു അവരെന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് ജോലി കിട്ടിയത്.
ആഹ ആ് അവര്ന്നെ പ്ലേസ്മെന്റ് ചെയ്തുണ്ടാവലോ അവിടെ തന്നെ പഠിച്ചു എറണാകുളത്ത തന്നെ പഠിച്ചു
ആഹ അവിടെന്നെ പഠിച്ചേ ഉ ഉ ഉം ആറു മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ്
ഉ അതെല്ലെ അവൾക്ക് ഗൾഫ ശക്ക് കൊപ്പില്ല ഇതിന് വക്കക്കെ
ഇപ്പൊ നോക്കണില്ലന്ന പറഞ്ഞു കൊറച്ചും കൂടി ഒക്കെ കഴിഞ്ഞിട്ടേ ഉം നോക്കാൻ
ഇപ്പോൊത്തെ കുട്ടികളൊക്കെ അങ്ങനെ ഇതൊക്കെ മെയിന ആയിട്ടുള്ള അങ്ങനത്തെൊക്കെ പഠിച്ചിട്ട് നേരെ കഴിച്ചു തിരിക്ക് പോവുകയാണത്
ഉ ആഹ അവൾക്ക് പുൊറത്തേക്ക് പോവാതേെ താല്പര്യം ഇില്ല ഗൾഫ ഉം അങ്ങനെക്കെ പോകവാൻ തീരെ താല്പര്യം ഇല്ല പററ് നാട് വിട്ട് പോവാൻ താല്പര്യമല്ലറ് ഉ ആഹ
അതിനു വേണ്ടി ചിലരു ഗൾഫിലേക്ക് പോകാൻ വേണ്ടി
പോവ ഉം എടുത്തിട്ട് അങ്ങനെ ഉം ഇപ്പ അതിനായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടല്ലോ
ഇണ്ട്ണ്ട്ണ്ട്
ഉം
പിന്നെ ചിലവർ ഇപ്പൊ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ജർമ്മൻ ഭാഷ
പഠിച്ചിട്ട് ആ പരസ്യം കണ്ടിരുന്നു ഫോണിലൊക്കെ ഇങ്ങനെ കാണാം ഇപ്പൊ പരസ്യങ്ങളൊക്കെ
ആഹ് ആഹ്
ഉം
എന്നിട്ട് അത് അറിയണവർക്ക് അവിടെ നല്ല സ്കോപ്പാ അവിടെ ജോബൊക്കെ ഉണ്ട്
ഉം പിന്നെ അവിടെ എത്തി കിട്ടിയ രക്ഷപ്പെട്ട്
ആഹ് എത്തിക്കിട്ടിയ രക്ഷപ്പെട്ടു ഞാൻ പിന്നെ ഫോണിൽ ഇങ്ങനെ കണ്ടായിരുന്നു ഇങ്ങനെ ഓൺലൈന അപ്പോ ഇങ്ങനെ ഓരോ വർക്ക്ങ്ങനെ നോക്കാറണ്ട് ഞാന് അപ്പ ഞൻ നോക്കുമ്പോ അങ്ങനെ കണ്ടതാട്ടോ ഇതാണ്ങ്ങനെ അങ്ങനെ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരനെ നമ്മള് അവര് നമ്പറും കാര്യങ്ങളൊക്കെ തെരും അപ്പൊ നമ്മള് കോൾ ചെയ്തിട്ട് അവരന്നെ ഇതാക്കാ നോക്കാംന് ആഹ് അതായത് കോഴ്സിന് ചേർക്കാൻ വേണ്ടീട്ട് അപ്പൊ ജർമ്മൻ ഭാഷ സംസാരിക്കണതാണ് അവരുടെ കോഴ്സ് അപ്പൊ നമ്മള്
കേല്ലേ
ഉം പഠിപ്പിക്കുക അപ്പൊ നമ്മൾ ഒരാളായും നമ്മള് അവർക്ക് പ്ലേസ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കിട്ടും ഒരാളേനെ ചേർത്തി കൊടുത്താ തന്നെ പിന്നെ വേറെ നമുക്ക് സാലറി ആയിട്ട് വേറണ്ട് പക്ഷെ ഇതും ഉണ്ട് അത് ഇൻസെന്റീവും അങ്ങനെ
അതെ നോക്കിണ്ടായിരുന്നോ
ഏയ് ഇല്ല ഇല്ല ഞാനൊന്നും നോക്കിയില്ല പിന്നെ നമ്മളിരുന്ന് ഇത്രയും പേരോടിങ്ങനെ ചോദിച്ചിട്ട് കോഴ്സ് ചേരുവോ കോഴ്സിന് ചേരുവോ ചോദിക്കണ്ട് എനിക്ക് അതൊന്നും ഇഷ്ടമല്ല അപ്പൊ ഞാ
ഇവിടെ നമ്മളല്ല നമ്മളെ ഇവിടെന്ന് അങ്ങനെ ആരും പുറത്തേക്ക് ഇവിടെങ്ങ പോണര് കുറവാ തോന്നുന്നു
കുറവാണ് അതും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് നടക്കുന്ന ചിലവരുണ്ടായിരിക്കും
ആഹ് അതിന് പോവണ്ടെങ്കിൽന്നെ ഗൾഫിലേക്ക്ക്കെല്ല അധികം പോവുക
പൂവ അതെ
ഉം
ദുബായി് അങ്ങനത്തെ സ്ഥലങ്ങൾക്കാണ് കൂടുതൽ
ഇവിടേക്കൊക്കെ അപൂർവം ആൾക്കാരെല്ലേ പോവുള്ളൂ
അതെ പിന്നെ പോവ മറ്റേ ഈ നേഴ്സിംഗ് പഠിച്ച്
ആഹ് പഠിച്ചവര് ആ അവർക്ക് അവിടെ നല്ല സ്കോപ്പ്ല്ലേ
സ്കോപ്പാണ്
ഉം
ഉ പിന്നെ പിന്നെന്താ
പിന്നെ താ മോൻ വരാൻ വേണ്ടി കാത്തിരി
അവൻ എങ്ങനെ വരിക വണ്ടി അവിടക്ക് വീടിന്റെ അവിടക്ക് വരുവോ
ആഹ് വീടിന്റെ അവിടക്ക് വരും ഒരു നാലുമണി നാലേ കാലൊക്കെ ആവുമ്പോ വരും
അതെ അപ്പൊ അവ പഠിക്കുന്ന സ്കൂള് കൊറെ ദൂരുണ്ടാ
ഇല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റ്
അതെ അത്ര അടുത്താണോ ആഹ ശരി
ഉ പത്ത് ഇരുപത് മിനിറ്റ ഉളളൂ
അതെല്ലാ അപ്പൊ വേഗഎത്തും
എത്തും ആഹ്
പിന്നെ എങ്ങനെ അവൻ പഠിക്കണൊക്കെ ഇണ്ടാ
ആഹ് അവൻ ഇഷ്ടമാണ് പഠിക്കൻ എഴുതാനും.
അതെല്ലേ ഈ പറഞ്ഞ കൊടുക്കുമ്പ വേഗം പഠിക്കും.
ആഹ് പഠിക്കും ഉ
സ്കൂളൊക്കെ ടീച്ചർമാരൊക്കെ
ടീച്ചർമാരൊക്കെ അടിപൊളി നമുക്ക് എന്ത് വേണമെങ്കിലും അവരോട് ചോദിക്കാം. അവപ്പ മറുപടി പറയൂ ഉം അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുംല്ല
അതെ ല്ലേ ഇപ്പ നല്ല നല്ല സ്കൂളാന്ന് തോന്നുന്നു
ആഹ നല്ല സ്കൂളാ
മോന് എന്താ വർത്താനം മോന്റെ വർത്താനം
അത അവന് പകല ഉറക്കം കുറവാണ്. രാത്രിയാണ് അവൻ നന്നായിട്ട് ഉറങ്ങു പക്ഷെ ഇന്ന് ഈ മഴയും തണുപ്പും ഒക്കെ ആയിട്ടാ തോന്നണ കാലത്ത് ഉറങ്ങി കാലത്ത് ഉറങ്ങി നീറ്റ്ട്ട് ഇപ്പോ ചോറ് എന്താണവൊ കൊറച്ച കഴിച്ചുള്ളൂ ഉറക്കം വന്നിട്ട് അവനെ കൂട്ടുപായിട്ന്നെ അങ്ങനെ ഞാൻന്നിട്ട് ഉറക്കിയപ്പോൊ ആ ഉറങ്ങി കുറെേ നേരം ഉറങ്ങി ന്നട്ട് പിന്നെ ഒന്ന് കരഞ്ഞിട്ട അങ്ങനെണീറ്റു അപ്പൊ ഉർക്കം മതിയായിട്ടില്ല തോന്നണേ അങ്ങനെ പിന്നെ ഒന്നുകൂടിം പാലൊക്കെ കൊടുത്തപ്പ പിന്നെ അവന് ഉറങ്ങി അങ്ങനെ ഞാൻ പൊതപ്പൊ ഇപ്പൊ നല്ല പൊതച്ചു കൊടുത്തുകുട്ടിക് തണുത്തിട്ടാ തോന്നുന്ന ഒരു കാര്യണത്
ആഹ ആഹ
ട്ട് അവനെ ട്ടർക്കിയൊണ്ട് അങ്ങനെ അയില് പൊതിഞ്ഞ് നല്ല പോലെ കിടത്തി കുറേനേരം ഉറങ്ങിയിട്ട് ഇപ്പൊ എഴുന്നേറ്റു
ആഹ ആഹ
ഇന്ന് ആഹ് നടക്ക് നടക്കാൻ തൊടങ്ങി ഉം അകത്തൊക്കെ നടക്കും പുറത്തങ്ങനെ ഒറ്റക്ക് നടക്കാൻ വേണ്ടി വിട്ടിട്ടില്ല അവ കൊറച്ച് നടന്നാ ഇരിക്യാണേ
ആഹ പഠിക്കണേ ഉണ്ടാവുള്ളൂ അല്ലേ.
അതെ പഠിക്കണള്ളൂ.
ആഹ് വീ
എന്നാലും കൊറെേ നേരം നടക്കൂട്ടന്ന് ഇരിക്കാണ്ട് കൊറെേ നേരം നടക്കും പക്ഷെ നമുക്ക് ഈ മണ്ണിലും കല്ലിൻറെ ഇടേക്കൊക്കെ വിടാനൊരു പേടി
പേടി ആഹ് ആഹ് ആഹ്
ഇ കുറച്ചും കൂടി കഴിഞ്ഞാ പിന്നെ പുറത്തന്ന് അകത്തേക്ക് വരില്ല.
പേടില്ല അഹ് ശെരി മക്കള് അങ്ങനെ ന്നെണ് പിന്നെ അവരെ പിടിച്ചാ കിട്ടില്ല
അതന്നെ പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ നമ്മക്ക് കുറച്ചു ന്നിരിക്കാനും ഫോണില് കളിക്കാനും പറ്റില്ലന്നുള്ളതാ.
അവര് ഇവിടെ നിന്നാ കുറച്ച് കഴിഞ്ഞാ അവര് അവിടെന്ന് കാണില്ല അവര് വേറെ എവിടെയങ്കലും പോയിട്ടുണ്ടാവും. പിന്നാലെ നടേക്കേണ്ടിവരും ആഹ ഇത് ഇതാണ് നമ്മള് ഒരു നമ്മുടെ കണ്ണ് തെറ്റിയ നമ്മള് നിന്ന നിർത്തുന്നവരെ കാണൂില്ല
അതെ നമ്മള് അവരെ നെ ഇങ്ങനെ ഫോളോ ചെയ്ത് നട
ഉം പ്രത്യേകിച്ച് ഒതുങ്ങിയിരിക്കാത്ത മക്കളെ എന്റെ മോനും തീരെ ഒതുങ്ങിയിരുന്നില്ല.
ല്ലാ പിന്നെ എന്തെന്നറിയോ ആൺകുട്ടികൾ അങ്ങനെ തന്നെയാ ആൺകുട്ടികൾക്ക് കുറച്ച് അധികം കുറുമ്പ് കൂടു
കുറുമ്പ് കൂടും പെൺകുട്ടികൽ പിന്നെ കൊറച്ച കഴിഞ്ഞ ഒരു ഭാഗത്തൊക്കെ
ഇക്ക്
ഇരുന്ന് കളിക്കൂ
ശരിക്കും പിന്നെ അവര് ഉണ്ണിച്ചോറ് വെച്ചിട്ടും മണ്ണ് ഇതാക്കിട്ടും കൊറച്ചരി ഇരിക്കും. ആൺകുട്ടികൾ അങ്ങനെയല്ല.
അല്ല ഉം
ഇവനിപ്പോ കസേരയില്ക്കൊക്കെ കെട്ടിപിടിച്ചു കേറാൻ തൊടങ്ങി ഇന്നിട്ട് കേറ്ന്ന് അതന്നെ എന്നിട്ട് ക പേരെടെ മോള്ല് കേറി ഇരിക്കാച്ച കൊഴപ്പല്ലല്ലോ. കേറിട്ട് ഇരി നിക്കും നിന്നിട്ട് ഈ കസേരടെ മുകൾ ഭാഗല്ലേ അതിങ്ങനെ പിടിച്ചാട്ട അപ്പം മുഴുവനായിട്ട് അവങ്ങനെ ആട്ടു ആടൂലോ. നമ്മളീ കുതി കുതിരേടെ മോളിലിരുന്നിട്ട് ഒരു ആട്ടുണ്ടാവും ഇപ്പവനാചിന്തയാ അയിന്റെ മോളിൽ കേറി നിന്നാടന്നെ അതന്നെ പണിയിപ്പോ.
പക്ഷെ അവർക്കറിയില്ലല്ലോ അത് വീഴുന്നുള്ളത്.
അതെ എന്നിട്ടവൻ എന്തെലൊരു പ്ര ത്യേകിച്ച് അവെൻ എന്തേലും കാണിക്ക് ഇണ്ടെങ്കി അപ്പം അമ്മമ്മക്കാണ് അമ്മമ്മേടെ അട്ത്ത് വിൾച്ചിട്ടാ കാണിച്ച് കൊട്ക്കാ അപ്പം അമ്മാമ്മാ അമ്മമ്മ പറിയും നോക്കാൻ പറയാണെ അമ്മമ്മ ഞാൻ ചെയ്യണെത് നോക്ക്‌ എന്നും പറയും. വേറെ ഒന്നും പറയെലാ
തൊടങ്ങീണ്ടാവും ലെ?
ആഹ് അമ്മമ്മ പറയും അമ്മ പറയും പിന്നെ അച്ചച്ച പറയും
ആഹ് അത്
മേമ പറയും
ആഹ് ആഹ്
മേമ, മാമൻ അങ്ങനെയൊക്കെ പറയും പിന്നെ അച് ച്ഛനെ വിളിച്ച് തൊടങ്ങിട്ടില്ല അച്ചവടെ ഇല്ല നാട്ടിലി അപ്പതുകൊണ്ട് അച്ഛാ പൊറത്താ അപ്പൊ അച്ഛാ ന്ന് പറയലങ്ങനെ തൊടങ്ങിട്ടില്ല. അച്ചാച്ചാ പറയ്ണ്ട് അങ്ങനെ. ന്നിട്ട് അച്ഛന്റെടുത്ത് പറഞ്ഞു കുട്ടിങ്ങനെ അച്ചച്ചാന്ന് വിളിക്ക്‌ന്ന്ണ്ട് പറഞ്ഞു അപ്പച്ഛൻ പറയാണ്. അത് ചെലപ്പോ അച്ചാന്ന് രണ്ട് വട്ടം വിളി
വിളിക്കാവുന്ന് ആ അത് ശരിയാ അവരത് അംഗീകരി ച്ച് തരില്ലല്ലോ.
ഇല്ല അച്ഛനാണെങ്കി അച്ഛാന്ന് വിളിക്കാൻ കേക്കാൻ വേണ്ടി കൊതി ച്ചിരിക്കാണ് അപ്പ ചെലപ്പോ അച്ഛാ അച്ചച്ചാന്നാവില്ല
അവിരിനി കൊറച്ചും കൂടിക്കെ വെലുതായി കഴിഞ്ഞാലാണ് നല്ല കമ്പനിയാവ. ഉം ഇവടെ മോനെയിറ്റ് ഇപ്പളാണ് കമ്പനിയായുള്ളു ആ ഇപ്പം മോന് അച്ഛനു മതി
മാത്രല്ല അ എത്ര ഗൾഫിലൊക്കെ ആണെങ്കിലും അച്ഛന്മാരാ കൊറച്ച് ദിവസം വന്നിട്ട് ട്ട് അവരടുത്ത് കൊണ്ടുപോവലും അവർക്ക്
അവരടെ കൂടാണെങ്കി പിന്നെ പറയും വേണ്ട.
പറയും വേണ്ട അതാണ് നമ്മള് ഓരോരോ പണികൾലൊക്കെയായിട്ട് നമ്മളവന്റെട് നൊന്ന് മാറിക്കും പക്ഷെ അച്ഛന്മാരങ്ങനല്ല അച്ഛന്മാര് അവരടെ എന്താ പറയ വീട്ടില് ചുമ്മ ഇരിക്കല്ലേ അവര് പിന്നെ ഒന്ന് എൻഗേജഡ് ആവന്ന് ഫോണിലാണ്.
ഫോണിലാണ്.
അപ്പ അവര് കളിയാവും കളിയായിട്ടും പിന്നവരന്നെ പൊറത്തേക്ക് കൊണ്ടേയിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങി കൊടുക്കാ തിന്നാൻ വേടിച്ചൊടുക്ക പിന്നെ ബൈക്കിലും കാറിലൊക്കെ കൊണ്ടവൻ
വണ്ടി സ്റ്റാർട്ടാക്കുമ്പ അവരുമ്മറത്തു വരു.
എത്തൂലേ ഞാനുണ്ട് ഞാനുണ്ട് പറയ്ണ്ടാവും
ഉം ഒക്കെ എല്ലാ ചെരുപ്പു ഇതൊക്കെടുത്ത് റെഡിയായി നിക്കും
അവർക്കറിയ കൊണ്ടോവുന്നറിയാം ആ ആയിക്കോട്ടെ ശെരി.